ഹലോ ആഹ് കേൾക്കുന്നില്ലേ ആ ആഹ് നെറ്റ് സ്ലോ ഇവിടൊക്കെ നല്ല ഇട് ഇടിയും മഴയും വരണു ഇനി അതുകൊണ്ടൊറ്റെയാണോ ഇനിയിപ്പോ
രാവിലെ മുതലേ മഴയാണ്
ആഹ് ഇവിടെ നല്ല ഇടിയും മഴയും വരുന്നുണ്ട്.
ആഹ് ഇവിടെ മഴയൊക്കെ പെയ്ത് തോന്നു അടുത്തതിതാ ഇങ്ങനെ നിൽക്കുന്നു പെയ്യാൻ വേണ്ടിയക്കാ
ഇവിടെ നല്ല മഴ വരികാണ്
ഉം
നല്ല കോളായി വരുന്നുണ്ട് ഇപ്പൊ ഇടിയൊക്കെ വെട്ടുണ്ട്.
ഉം ഉം ഇവിടെയും ഉണ്ട് നല്ല കുടുക്കവൊക്കെ ഉണ്ട് മഴയ്ക്ക്
ആ കാലാവസ്ഥ മാറി വരുന്നുണ്ട് ഇപ്പൊ ഇന്ന് ഉച്ചക്കൊക്കെ നല്ല വെയിലായിരുന്നു
ഇവിടെ ഇന്ന് ഫുള്ള് മഴ തന്നെ
ആഹ് ഞങ്ങക്കിവിടെ ഉച്ചക്ക് നല്ല വെയിലാ ഇപ്പളാണ് ഇരുട്ട് കുത്തിയെ
ആഹ് ഹാ
മഴയായാലും പേടി വെയിൽ ആയാലും പേടി തന്നെ വെയില മഴ പെയ്താലും ഇതുപോലെ തന്നെയാണ് വേ ഇടി ഇടിയാണ് മുന്നേക്ക് വരുന്നത് കഴിഞ്ഞൊരു മങ്കട ഇതെ മാതിരി നാല് കുട്ടികൾ മരിച്ചുക്കുന്നോലെ
ആഹ് ആഹ് ഞാൻ കണ്ട് ഉണ്ടായിരുന്നു ഇടക്കാണ്ടെ ഇല്ലേ
ഇത് എട്ക്കെന്നെ ഞൻ പറ മഴ പെയ്യ്മ്പോ ഇടി ഇങ്ങനെ വരുമ്പോ അമ്മക്ക് ഒര് പേടിയാണ്
ഉം
എന്താ സംഭവിക്ക ഒന്നും അറിയില്ലല്ലോ ഇഞ് അപ്പ ആലോയിച്ചാൽ ഒര് പേടി ഒര് സൽത്ത് നടക്ക്ന്നഅല്ല ഒര് സൽത്ത് പറഞ്ഞ മാതിരിയാ
ഉം
ഉ അതെ എന്താ ചായിം കടിം ഒക്കായോ വൈകുന്നേരം തീ ഒക്കെ ആയോ
ആ അട്ക്കളെ കേറിയല്ലോ ഉമ്മ കടയിലോട്ട് പോയെക്ക്ന്ന്
ഏ
നാളത്തേക്കുള്ള സാനഒക്കെ ഒന്ന് വെടിക്കാൻ
ആ ആ നാളെ പർഞ്ഞാതിരി ഇത്ണ്ടല്ലോ ഇഞ് പെര്ന്നാള് എന്താ കടി ചിക്കൻ ബിരിയാണിയാ ബീഫ് ബിരിയെണിയോ
ആ ഒന്നിച്ച് അത് വെക്കുംപ്പത്തെര് ഇൻക് ഈ അലർജി ഉള്ളത് കൊണ്ട് രണ്ടായിട്ടേ വെക്ക്ന്നെ ചിക്കയുണ്ട് ബീഫും ഉണ്ട്
ഏ രണ്ടും ഉണ്ടോ ആ ഹാ ഏ
ഇല്ല ചോറ് വേറെ വെച്ചിട്ട്
ആ ആ അങ്ങനെ കാട്ടിയാ മതിയല്ലോ ഇങ്ങക്ക് എന്താ ബീഫ് പറ്റ് റ്റുലെയ്ക്കാരം
ഉം അലർജി ഉള്ളതോണ്ട് പറ്റൂല
ആ ബീഫ് ചേലോൽക്ക് ഒക്കെ അലർജിയാ ഇന്റെ എളെമാന്റെ മോ കൊക്കെ അങ്ങനെയാ ബീഫ് തട്ടീട്ട് ഇണ്ടെ ആ വയറ്റിലാണ് അഹ്‌ നമ്മൾ അറിയാതെ ഒര് കയിൽ പെട്ടാലും
ഉം
പിന്നെ ഓൾ ഇങ്ങട്ട് ബീർത്ത് അപ്പൊത്താ ആകെ ചൊർഞ്ഞ് മാന്തി പള്ള വേദനാ
ഉം മേ ചൊറിച്ചില്ലെന്ന് പറഞ്ഞാ ശരീരം മൂടിലാവോക്കാ ചൊർച്ചിലാണ്
അതെന്നെ അങ്ങനെന്നേണ് ഇന്റെ എളേമാന്റെ മോക്കൊക്കെ അങ്ങനെയാണ് നമ്മളറിയാതൊരു കല്യാണ പെരീലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഇല്ല കയിലൊന്നും തട്ട് ട്ടിട്ടില്ല പർണ് കാണ്ട് ഓൽ ചേലെപ്പം അത് ഇട് ട്ടെരും അത് ഇട്ട് തന്നാ തന്നെ ആവ് വ്ട്ന്ന് എന്നെ അഥവാ പറ്റിയിട്ടില്ലാന്ന് ഇണ്ടെങ്കി അപ്പൊ തന്നെ അഥവാ ഒരു തുള്ളി ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് പറ്റിയാൽ മതി
എനിക്കും അങ്ങനെയ
ഓരോ ശരീരത്തിന് പറ്റാത്ത കേടാണ് അതൊക്കെ
ആ അതാണ് എനിക്കും ബീഫ് പറ്റത്തില്ല മട്ടനും ചിക്കനൊക്കെ പറ്റും
ആ പറഞ്ഞതല്
മട്ടില് ഭയങ്കര യല്യോ
അല്ല ഏതെങ്കിലുംക്കെ ഒന്ന് പറ്റിയാലുംസമാധാനമാണ് ബീഫ് കൂട്ടണ്ടച്ചാ മതി അങ്ങനെ ആകുമ്പോ ന്നക്കയ്ന് ബീഫ് കാണുമ്പോ കൊതി തോന്നോ
ഇല്ല
ഇഷ്ടണ്ടാവുലലേ കാരണം നമ്മക്കങ്ങനെ ചെടീലണ്ടാവ്ണോണ്ടമ്മക്ക്
നമുക്കത് കഴിക്കാൻ പറ്റാത്ത കൊണ്ട് ഒരുമാതിരി കാ എൻക് ഇപ്പം മണം അടിക്കുമ്പോ ഒരുമാതിരി ശബ്ദിക്കാൻ വരും കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം
അതുകൊണ്ട് പിന്നെ പ്രശ്നല്ലേ
ഊം
അങ്ങനെ ആകുമ്പോ പ്രശ്നല്ല ഇതിപ്പോ നമ്മക്ക് അല്ലഞ്ഞാലാണ് നമ്മള് കുടുങ്ങ
അല്ലേലും ഇവിടെ ബീഫ് വേടിക്കാമ്പോ എനിക്ക് ചിക്കനും കൂടെ വേടിക്കും
ആ ആ അല്ല വാണ്ടംവരും മ്മക്ക് പറ്റാത്തോല്ണ്ടവുമ്പ മ്മക്കത്‌ നിർബന്ധ ആണല്ലോ
ഉം ഇവിടെ അങ്ങനെയന്നെ ഇക്കാൻന്റെവിടെ അങ്ങനെ ക്കാൻന്റെവിടെയും ഉം ഇ ഇക്കാക്കും ഉമാകും ബീഫിനോട്ടൊല്പര്യം കൂടുതലും കൊക്കോഴി ഈ കിം ഒരു ബാ കോഴി ഇളെന്തിയെ ട്ടിലെ നനിയ ത്രപാടും പോലാം ഇതല്ലാതെ കടേന്ന് വേടിക്കുന്ന ഹോർമോൺ കുത്തിക്കുന്ന കോരികളല്ലേ അതിന്റെകത്ത് ഉം കേട്ടില്ല എന്തോ പറഞ്ഞാ ഹലോ ഹലോ കേക്ന്നാ
കേൾക്കുന്നില്ലേ?
കേക്കുന്നുണ്ട്
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കണ്ട്
എടയ്ക്കൊന്ന് റേഞ്ച് പോയാർന്ന് തോന്നേ ട്ടാ
റയ്ഞ്ച് പോകാണ് ഇത് സംഭവം. ച്ച് തൊണീം ഇടിം മയിം കൊണ്ടായിരിക്കാം
ആയിരിക്കും അയിന്റെ ആയിരിക്കും.
ആഹ് അയിന്റെ ഇതിനാലെ പോകും
ഉം ഇവിടന്നട്ട് കറണ്ടും പോയി
ഇവിടെ പിന്നെ കര ണ്ട് പോയിക്ക്ണ് പഷേ ഇൻവെർട്ടറ്ള്ളോണ്ട്
മ്
എന്താ മോള് എവടെ ഇന്നട്ട് മോളോ മോനോ?
മോള് ഒറങ്ങി അപ്പ മോള് തന്ന ഇപ്പറത്തെ റൂമിൽ നിന്ന ഫോൺ വിളിക്കുന്നെ ഇല്ലെങ്കി
അങ്ങനെ ഇവിടൊക്കെ അങ്ങനെ പ്രശ്നം കുട്ടിക്ക് വയ്യേനിം ഇതെയ് പനിം വയറ്റിന്നോക്കും ഛർദി
എന്തിപ്പ ഒറങ്ങുന്നോ?
ഏ
മക്കളെല്ലാം ഒറങ്ങുവാണാ?
ചെറുത് മാത്രം മറ്റോലൊക്കെ അയ്ക്കൂടെ കളി
ആഹ്
ചെറുത് മാത്രം ഉറങ്ങാണൊ? നമ്മള് ഫ്രീണ്ടാവുമ്പോ നമ്മളെ മക്കള് ഒരു ഭാഗത്ത് ആവുംപോളല്ലേ നമ വിളിക്കാനും പറഞ്ഞാതിരി സുഖം
ഉം
ഒച്ചപ്പാട് മുന്നിലുണ്ടാവും
ഏ
ആഹ അവര് സാധനം വങ്ങിക്കാൻ വേണ്ടി പോയതാ പൊർ
ഉം ഉം ഇനിയിപ്പോ വരവായിരിക്കും.
അല്ല മഴയും പെയ്തു വരെ ബൈക്കും മേലെയാ പോയത് കാർ എടുത്തിട്ടില്ല.
ആഹ്
കാറ് എല്ലാരും പോകുമ്പോളൊക്കെ അധികം യൂസ്ഫുൾ ആക്കുള്ളൂ, ഒറ്റയ്ക്കാവുമ്പോ ഇപ്പൊ വല്ലാതെ അങ്ങ് എടുക്കൂലല്ലോ.
ഉം അപ്പൊ ഇപ്പോഴൊന്നും ബൈക്ക് ആകുമ്പോ മഴ പെയ്യു ആണെങ്കിൽ പാടാണല്ലേ.
അതാണേ ഇപ്പൊ ഇനിയിപ്പോ മഴയും പെയ്തു മഴ പെയ്യല് തുടങ്ങി. ഇനിയിപ്പോ ബുദ്ധിമുട്ടാവും. ഇങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടാവും. അവരെ അങ്ങോട്ട് എന്താ വൈകുന്നേരം ചായക്ക് എന്താ.
ചായക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഉമ്മ കടയിൽ പോയേക്കുന്നു എന്തേലും മേടിക്കുവായിരിക്കും. രാത്രിന് ഫുഡ് ചോറൊക്കെ തന്നെ കഴിക്കുന്ന.
ഏഹ് വൈകുന്നേരം എന്ത നിങ്ങള് സ്പെഷ്യൽ എന്ത ഉണ്ടാക്കോ?
ഇല്ല
ഏഹ്
ചിലപ്പോഴാണാൻ സഹായിക്കും എന്തെങ്കിലും ഒരു കടിയും
ആഹ് അതെ ചോയിച്ചതേ
ചിലപ്പോ എന്തെങ്കിലും നീ ചക്കവറ്റിലോ
ആഹ് അതുപോലെ പൊരികളൊക്കെ ഉണ്ടാക്കുവോ സമൂസ കടലേറ്റ്
ആഹ് അതൊക്കെ നോമ്പിനു ഉണ്ടാക്കുവായിരുന്നു ഇപ്പം നമ്മൾ അതിലൊന്നും പോകത്തില്ല റിസ്ക് എടുക്കാൻ പോകത്തില്ല
അതാണ് നോമ്പാവുമ്പോ എല്ലാർക്കും മടി ഉണ്ടാവല നോമ്പ് കൈയിലല്ല ആര് റിസ്ക് എടുക്കണല്ലോ ഉണ്ടാവില്ല
മുന്നിലാണെന്ന് പറഞ്ഞാൽ നമു പ്രത്യേകിച്ച് വേറെ ഒന്നും ഒർക്കാൻ പ്രത്യകച്ച് ഒരു ജോലിയും ഇല്ല പക്ഷെ നോമ്പ് പറയുന്നത് നോമ്പും ഞ എന്റെ പ്രസവം കഴിഞ്ഞ് ഇവിടെ വന്ന എന്റെ രണ്ടിനു മൂന്നും എങ്ങാണ്ടോ നോമ്പും തോട
ആഹ്
നോമ്പ് സമയത്താ പ്രസവിച്ചത് അതുകൊണ്ട് ഞാൻ റസ്റ്റ് ആരുന്നല്ലോ അല്ലറ ചില്ലറയൊക്കെ ചെയ്യുവാരുന്നു
ആ ആ
എന്നാലും കഴിഞ്ഞേൻറെ അങ്ങത്തേനെ പോലെയൊന്നും ഇല്ലാരുന്നു കെട്ടിച്ചു വിട്ടപം പിന്നെ കെ കെട്ടിയോന്റെ വീട്ടിൽ ചെന്നാ നമുക്ക് അത്ര ഒരുരിത്
നമ്മക്ക് അത്ര തോന്നൂല നമ്മളെ വീട്ടിലെത്തുമ്പോ അത് അധികം ഒരു സ്വാതന്ത്ര്യം ആവും.
ഈ രണ്ട് വ രണ്ടു വർഷം രണ്ടര വർഷം കഴിഞ്ഞൻറ് കല്യാണം രണ്ടര വർഷത്തിന് മുമ്പുള്ള എന്റെ ഇവിടത്തുള്ള നോമ്പെല്ലാം എന്റെ ഉമ്മാടുത്തുന്നു. ഉമ്മാ ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നാ ആ ഷവർമ്മയും മന്തിയും ബൺ വച്ച് ബട്ടർ വച്ചിട്ട് ഉം ഷവർമ്മ അല്ലാത്ത പോക്കറ്റ് ഷവർമ്മ ഒക്കെ ഉണ്ടാക്കുവായിരുന്നു.
ആ ആ
ആ നോക്ക് ഞാൻ അതൊക്കെ അന്ന് എങ്ങനെ ഉണ്ടാക്കിതെന്ന് പക്ഷെ എനിക്കറിയത്തില്ല. അന്ന് എന്നും എന്തുണ്ടെങ്കിലും ഉണ്ടാക്കും ഉമ്മച്ചീടെ ആങ്ങളെടെ മോളുണ്ടായിരുന്നു ഉമ്മച്ചീമ്മ ഞാൻ ഞങ്ങക്കെല്ലാർക്കും നോമ്പായതുകൊണ്ട് ഞങ്ങൾ രണ്ടു പേരും ഉണ്ടാക്കും, ഞാനും ഓളും കു ചെറിയ അവളു ഹെൽപ് ചെയ്യും എനിക്ക് ഞാനാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുആയിരുന്നു ക കട്ട്ലേറ്റ്, കട്ലേറ്റ് ആ എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും ഒരു പലഹാരം അല്ലെങ്കിൽ രണ്ട് പലഹാരം ഉണ്ട് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ബീഫും ചിക്കനും അധികോം വേണ്ടിവരും ഉണ്ടാക്കു ക്കു ആയിരുന്നു. ഉമ്മാ ഞാൻ അന്ന് എന്തൊക്കെ ഉണ്ടാക്കി ഉമ്മാ ഇന്ന് എന്നെ കൊണ്ടു പറ്റുമെങ്കി ഇന്നതൊക്കെ അറിയാമോ? ശ്രമിക്കൂല ഇനിയിപ്പോ ഒട്ടും പറ്റൂല്ല ഇനി മോളൊരു
ങ്കരായിട്ട് ഉണ്ടാക്കും
കാരണം നമ്മൾ ഒരു കാര്യത്തിന് ചെയ്യാൻ ഉം ഇനിയിപ്പ നമ്മൾ തീർന്നതിന്റെറ ഒരു മൂടു നേരെയാകണം. പിന്നെ നമ്മള് പിന്നേം ഇറങ്ങണം ഇതാ അത് ചെയ്ത് തീർക്കുന്നവരെ വ തില്ലെങ്കിൽ നമുക്കത് പിന്നെ പറ്റത്തില്ല
അത് നോക്കാണ്ട് പറഞ്ഞാതിരിപ്പൊക്കെ പിന്നെ എനിക്കൊക്കെ മക്കളില്ലോണ്ട് ഉണ്ടാക്ക്ണത് നിർബന്ധാ എന്നും വൈകുന്നേരം എന്തേങ്കിലും വേണം നമ്മള് വലിയോലൊക്കെ എങ്ങനെയെങ്കിലും അഡ്
ഇന്നെന്തുവാ സ്പെഷ്യല് ഇന്നെന്തുവാ സ്പെഷ്യൽ ഉണ്ടാക്ക്ന്നേ?
സ്പെഷ്യലായിട്ട് ഇന്ന് ഇപ്പ ഇതാ രാത്രിയേക്ക് ഇഞ്ഞ് നോമ്പല്ലേ അപ്പൊ ഇനിയിപ്പതാ പൊറാട്ട ഇണ്ട്പറഞ്ഞതും ചിക്കനും മേടിച്ചിക്കാൻ പോയിക്ക്ണ് ഇനി അത് വന്നിട്ട് കറി പൊറാട്ട ചിക്കൻ കറി ച്ചി
ബറോട്ട വേടിക്കോ ഉണ്ടാക്കോ
അല്ല പൊറാട്ട ണ്ടാ കൊണ്ടരും
ഉം
ന്നയിക്കൊട്ടേ ഏതാലും ഞാൻ പിന്നെ വിളിക്കണ്ട്